ഹലോ കേക്ക്ണില്ലേ
ആഹ് ഇപ്പം കേക്ക്ണ്ട്
ആഹ് ഇനി എടക്ക് എടക്ക് ഇങ്ങനെ പോയാലും കട്ട് ആക്കണ്ട ട്ടോ പത്ത് മിനിറ്റ് ആവാതെ ചിലപ്പോ റേഞ്ച് പോകും വരും
ആഹ് ആഹ് ഉമ്
കറക്റ്റ് ടൈം ആണല്ലോ കുട്ടി
ഓൻ പിന്നാലെ കൂടി ഇപ്പോ അവിടെ കളിച്ചേന എങ്ങനത്തെ അച്ചിയും പുള്ളനും പാടില്ല അങ്ങനെണ്ടോ
ആഹ് കൊറച്ചൊക്കെ ഇഷാ ഇഷോടെ ആഹ് പിന്നെ കുട്ടികടക്ക പിന്നെ എന്തൊക്കെയ അഹ്
എന്തൊക്കെയാ പോണ നല്ലേ ഇത പാട് ഹലോ
ആഹ് കേക്ക്ണില്ലേ
കേക്ക് ആഹ് ഇപ്പ കേക്ക്ണ്ട് ഹലോ
ആഹ് എനിക്ക് കേക്ക കേക്ക്ണ്ട് എനി കേക്കുന്നില്ലേ
ആഹ് ആഹ് ഇടയ്ക്കൊ ഇത്ണ്ട്ന്നുള്ള പറേ
മുറി ചിലപ്പോ ആഹ് ചിലപ്പോ കൊറച്ച് കഴിഞ്ഞിട്ടകും വരാ മറുപടി അത ഡിലേ വരും ചിലപ്പോ പിന്നെ എന്താ അനക്ക് എന്താ പറഞ്ഞത് സ്കാനിങ്ങ ഒക്കെ കഴിഞ്ഞല്ലേ ലാസ്റ്റ് സ്കാനിംഗ് കഴിഞ്ഞോ
ലാസ്റ്റ് സ്കാനിംഗ് എടുത്തോ മുപ്പത്തഞ്ചാഴ്ച കഴിഞ്ഞിക്കണ പ ഞ്ഞി ഏഹ് പത്താം തിയതി വരാൻ പറഞ്ഞണ് ഡോക്ടറെ കാട്ടാന്
തൂക്ക കുട്ടി തൂക്കാ
കുട്ടി ഇപ്പൊ രണ്ട് എണ്ണൂറ്റി ഉണ്ടന്ന് സ്കാനിങ് എടുത്തപ്പൊ
തന്നെ അപ്പ എങ്ങനെ ആയാലും നല്ല തൂക്ക ഉണ്ടാവും എനിക്ക് രണ്ടേ മുന്നൂറ്റിയ ഉള്ളന്ന് ലാസ്റ്റ് തെ സ്കാനിംഗ് ൽ ആഹ് രണ്ടേ മുന്നൂറ്റിയള്ള ഇനി പിന്നെ ഓപ്പറേഷനല്ലേ കൊഴപ്പല്ല ല്ല എത്ര കൂടിയാലും
ഉം ന്നാലും ഓല് അപ്പൊ തുന്നോ വലുതാവും പറഞ്ഞാടേ
ആഹ് ആഹ് അത് ശരിയാ അങ്ങനെണ്ട് ലെ ആഹ് ആഹ് ആഹ്
ഇതും മൂന്നേ പെറ്റപ്പോ ലാസ്റ്റത്തെ സ്കാനിംഗ് അവന് രണ്ട എത്ര ഉള്ളേന് പക്ഷെ പെറ്റപ്പോത്തിന് മൂന്ന് എഴുന്നൂറ്ണ്ടേനീ
മൂന്നേ ഇരുന്നൂർ ഞാന് രണ്ടേ മുന്നൂ മുന്നൂറ്റിയള്ളൂ ആഹ് മൂന്ന് എഴുന്നൂറോ മോന് ഉണ്ടായിനെ
ആഹ് ആഹ് അറനൂറ്റി തണ്ണൂറ് പത്ത അയ്ൻ കമ്മി മുന്ന എയുന്നൂറിന്
ആഹ് ആഹ് ഞാന് പറഞ്ഞില്ലേ ഞാന് രണ്ടേ മുന്നൂറ്റ ഉള്ള ഇന്റെ ത് ഇന്നിട്ട് അപ്പൊ ഞാൻ പ്രസവിച്ചപ്പോ രണ്ട് മൂന്നേ നാനൂറ്റിയില്ലേ
ഉം ഉം
കൊറവേ ഇനി രണ്ടേ മുന്നൂറ്റിയ ആന്നപ്പ നോർമല് തൂക്കള്ളൂ അത് ഒന്നുല്ല എന്നാ പറഞ്ഞത്
ആഹ് ആഹ്
മാസം കൊള്ള എനക്ക് എന്നാ ശരിക്കക്കെന്നാ ടെയ്റ്റ്
ഡേറ്റ് സ്കാനിങ് ഡേറ്റ് ഇതാണ് നാലിനാണ് ആഹ് പക്ഷേ ഇരു വീന ചെയ്യും പറഞ്ഞു ഉം
ആഹ് എന്നാലും കുറഞ്ഞ മാറ്റള്ളല്ലോ പതിനഞ്ച് ദിവസത്തെ മാറ്റള്ളല്ലോ
ഓ പിന്നെ ഒരാഴ്ച മുന്നേ ചെയ്യണല്ലോ അല്ലെങ്കിൽ മറ്റേ തുന്നെക്കെ വേദന ആവൂ കര്തിയാണ്ടെ
ഇല്ല ഇ അറിയുമ്പോ ഇഞ്ഞുണ്ട് പത്തി ഇരുവീസം ഉം ചര്തിക്കോ.
ഉം അതാ അയിസ കാര്യം പൊട്ടന്നും തിന്നില്ല അമ്മള് സാധാരണ തിന്നണതൊക്കെ തന്നെ പശെ ലാ സ്റ്റ ക്കാവുമ്പോല് ആയ്ച്ചീലയ്ച്ചീല് പോവണം.
ഞാൻ തന്നെ ഇന്റെ വയർ വല് താ വണംപറഞ്ഞിട്ട് ഞാൻ തന്നെ ഫുഡ് രാത്രി നേരത്തെ കഴിച്ചിനി.
ആഹ് അഹ് ഇഞ്ഞോടും പറഞ്ഞു ഡോക്ടർ വയറ് കൂടുതലാണ് അറഞ്
ആഹ് ഇനിക്കിപ്പോ ഇങ്ങനെ ആയിറ്റെന്നെ പറഞ്ഞു അ ന്ക്കിപ്പോ രണ്ടേ മുന്നൂറ് അങ്ങനെ തന്നെ പറഞ്ഞു വയറ് കൂടുതലാണ് കുട്യേള് തൂക്കണ്ടാവുമ്പോ പിന്നെ വയറ് കൂടൊയ്
പിന്നെ എന്താ ആദ്യ മറ്റ മറ്റ വയറ് മറ്റേത് പോയിറ്റൂല്ലല്ലോ അപ്പത്തെ തൊടക്കത്തിലെ വയറ്ണ്ട് ഡോ ഡോക്ട്റ്
ആഹ് ആഹ് ഓനതികായിറ്റില്ലല്ലോ വയസ്സ്
ഉം ഓപ്പറേഷൻ ചെയ്ത വയറൊക്കെ അടുത്തന്നണ്ടയ്നി അവ് പോയിട്ടില്ല ഇല്ലല്ലോ.
ഉം അയ് വയറ് പോണെ കൊറെ കെട്ടീറ്റൊന്നും കാര്യല്ല
ഉം ഉം.
അത് നല്ലോണം എക്സസൈസ്യ്ത് തന്നെ കൊറക്കണം ആഹ് വെറുതെണ് തെ അമ്മളെ മറ്റേ കെട്ടൽ
ഞാനദ്യത്തില് ഓപ്പറേഷനായൊണ്ട് കിട്ടീട്ടേല്ല
ആഹ് അയ് കിട്ടീറ്റൊന്നും കാര്യല്ലല്ലോ പ്പൊ ഇഞ് റബ്ബേ ഇന്റെ ശ്
ആ ഒക്കെ വെർതെ പറയാണ്.
ആഹ് ആദിത്തിലൊക്കെ. കെട്ട്യേത് ഇങ്ങനെ ആലോയിക്കണം. മുറിയെയിനി ഇന്റെ വയറ് അത്രേം കെ ട്ടീനി അത് കെട്ട് കുളി കുളിക്കുമ്പോഴുംകൂടി കെ ട്ട് കുളി കഴിഞ്ഞിട്ട് അഹ് കെട്ട് അടുത്ത കെട്ടീടെ അഹ് എന്താ മുന്നെ കെ മറ്റേത് ഊരൊള്ളൂ.
ഉം ഉം ഉം ഇയ്യ ഇനിക്ക് അങ്ങനതൊ ന്നും ഇണ്ടായില ഞാനത് കെ- ട്ടലോല്ലേ ഞാനാ ആറു മാസത്തിനേഷം മറ്റേ ഇൻഷേപ്ട്ടീനി.
ആഹ് ഞാനിപ്പ ബെൽറ്റാണേ ഇപ്പൊ ഞാൻ ബെൽറ്റ ഉപയോഗിക്കണത്. ഞാൻ തുണിയല്ല തുണ്യോണ്ട് കെട്ടല്ല അപ്പൊന്നും കാര്യ ഇല്ല ഞാ ആയിക്കന്നെ ബെൽറ്റ് വാങ്ങി റ്റ ഉപോഗിക്കണ് തുണി തന്നെ അങ്ങനെ ഇ തെ പണ്ടൊക്കെ മുറുക്കീനെ പോലെ അതൃന്നും മുറുക്കത്തില് കെട്ടാൻ പാടില്ലത്ര. അതൊക്കെപ്പളാണ്ങ്ങനെ കേക്ക് ണത് ഇന്നാലും ഇമ്മാർക്കൊന്നെ ആഹ് ഇമ്മാർക്കൊന്നും അതൊന്നും അത്ര ഇതില്ല അള്ളാ കെട്ടീട്ടില്ലേ ഇത് ബെൽറ്റാണോ അങ്ങനൊക്കെരു ഇതാണ് ഇപ്പളും കെട്ടില്ലേ അങ്ങനെക്കെരു ഇതാണ്. ഓഹ് ആഹ് അതൊക്കെ അയിന്റെ ടൈമാവുമ്പോ ആവും ആഹ് ടൈമാവു മ്പളെ ആവുള്ളൂ അയിന് മുന്നേ ആവൂല കൊറെ ട്ടി കാരുതിക്കാണ്ട് പെട്ടന്നാവൂല.
അങ്ങനെ പറിമ്പോ ഞാൻ പറയും ഉള്ളിലില്ലെനെ പൊറത്തട്ടിറ്റെന്താ കാര്യം. ഞാൻ പറയല്ണ്ടായിനി ഉള്ളത്തെ സാധനം തീരുമാനിച്ചന്നതിന് പൊറത്തട്ടിട്ട്പ്പത്ത കാര്യം.
ഉം അതന്നെ ഞാന് അതെ ഏഹ്.
ഇന്നിട്ട് കുട്ടിക്കെത്താ പാട് രാത്രി നൊലോളിന്തലുണ്ടോ?
രാത്രി രണ്ടിസം ഇണ്ടായിന് ഇന്നലെ മിഞ്ഞാന്ന് ഇന്നല ഇന്നലെ കരഞ്ഞട്ടില്ല. മിഞ്ഞന്നും അയിന്റെ തലേന്നും ഇണ്ടായിന്നു. ചെലപ്പോ ഇണ്ടാവും ചെലപ്പോ നൗഷു കളി ഇങ്ങനെ. കണ്ടിരിക്കുമ്പോ
ആഹ്
രാത്രിയുണ്ടല്ലോ ഫുട്ബോള്
ആഹ് ആഹ് ഇവിടെയിണ്ട് കാണലുണ്ട് പന്ത്രണ്ടണി വരെ
ആ അതിന്റെടിയിലൊക്കെയാണ് ചെലപ്പോ കരച്ചിലുവരുന്നത് അപ്പൊ അങ്ങനെ എടുക്കാനൊക്കെ വരും കൊറച്ചേരാം കൊണ്ടാടന്നോളി പറയും ഏതായാലും കളിയണ്ടിരുന്ന് ഉറക്കൊയിച്ചിരിക്കയാണ്
ഉം ഇത് നാല് മാസം ഫുള്ള് നേലോളിച്ചിന് എന്റമ്മേ വന്ന രാത്രി ശിവ രാത്രിയായി
ആഹ് ഹിഹ്ഹ്
പെരും നേലോളിയാണ് നാലു മാസം എന്ന് രാത്രി ഞാൻ ഉറങ്ങൂല പകലേ ഉറങ്ങുള്ളൂ ഇതെക്കാണവസ്ഥ എന്നും നെലോളി ഇത് ഇപ്പോഞ്ഞ് എങ്ങനെയാണാവോ
ആ എനക്ക്ണ്ട് എന്നാലും ഒരു പന്ത്രണ്ട് മണി വരെ അത് കഴിഞ്ഞ ഉറങ്ങാ ഇള്ളത് നെലോളി പന്ത്രണ്ടണി വരെയാണ് ആ കഴിഞ്ഞ പിന്നെ ഉറങ്ങണണ്ട് ചില ദിവസം ഫുള്ള് ഉറങ്ങണണ്ട് എനക്ക് തോന്നുന്നു മുതിരണ്ടായി അയിന്റെ ഇതാണ് തോന്നുന്നുണ്ട് അയിന്റെ ബുദ്ധിമുട്ട് ഇന്നുണ്ട് ഇന്നിപ്പോ കൊറച്ചധികം മുഖത്തുക്കൂടെ പൊന്തീക്കുണു
ആഹ് ആഹ്
ഇതൊന്നുമില്ല മേത്തുക്കൂടി ഒന്നുമില്ല മുഖത്തു
മ്മ് മുഖത്ത്ക്കൂടെയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവല്ലോ ഈ മുതിര ചേലോൽക്ക് പൊന്തും ചേലോൽക്ക് കുറച്
നല്ലോം പൊന്തും നിക്ക് മറ്റുള്ളതിന്ന്നെ കൊറേ നാല്പ്പതും കഴിഞ്ഞിട്ടൊക്കെണ്ടായിന്
ഉം പക്ഷെ അത്ണ്ടായ നന്നാവും പറയണേക്ക കുട്ടികള്
മ്മ് ന്താ പറയണേ ഉം ബുദ്ധിമുട്ട് കാട്ടുണാ ആ അങ്ങന പറച്ചില് ഇങ്ങനെ ബുദ്ധിമുട്ട് ണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഉറക്കത്തിലൊക്കെ
ഇറിറ്റേഷനുണ്ടാവും ഒരു അസ്വസ്ഥതായിട്ട് ഇങ്ങനെ കെടക്കുണ്ടാവൂല്ലേ ആഹ്
ഉറങ്ങിക്കാരം പക്ഷെ ഭയങ്കര സൗണ്ടാണ് മുക്കലും മൊരണ്ടാലും മൂളലൊക്കെ ആയിട്ടിങ്ങനെ
ഉം ഉം എത്ര ദിവസായിപ്പൊ
എന്താപറഞ്ഞെ
എത്ര ദിവസായിപ്പോ
ഇപ്പോ ഉം ഞായറാഴ്ചക്ക് ഇരുപത്തെട്ടീസം ഞായറാഴ്ച ഞായറാഴ്ചക്കെ നാലാഴ്ചയാവും അ മുടി പതിനാലിന് കളഞ്ഞിക്കണ് പതിനാലിന് കളഞ്ഞു ഇന്നി ഇനി കളയണില്ല അങ്ങനെ ഇവടെ രണ്ട് മൂന്നാള് വന്നപ്പോളെ ന്റെ നാത്തൂമാര് മറ്റൊല് അളാപ്പാന്റെ മക്കൾ വന്നപ്പോ പറഞ്ഞു ഓലതൊക്കെ ഒരു വട്ടേ കഴിഞ്ഞിട്ടുള്ള പെൺകുട്ട്യോൾതൊക്കെ പിന്നെ പിന്നെ വരണ്ട പിന്നെ വരുന്നില്ല ഇള്ള മുടി ഇള്ള മുടി കൊറഞ്ഞു കൊറഞ്ഞു വരാണ് അതൊണ്ട്ഞങ്ങളൊക്കെ ഒരു വട്ടം കളഞ്ഞിട്ടള്ളൂ പറേണണ്ട് അപ്പൊ ഞങ്ങളും ഇങ്ങന ന്ന അങ്ങനെ ആക്കിയാലോന്നൊക്കെയിങ്ങന കരുതുന്നുണ്ട് ഇതുവരെ ആരതും അങ്ങനെ ആക്കിട്ടില്ല
ഏ അപ്പ അയമോക്കും നൈശുൈഷു ബോക്കൊക്കെ എത്ര കളിഞ്ഞീന്
ഓക്ക് ആയെ ഓക്ക് രണ്ടട്ടോ ഉം അങ്ങനെ രണ്ടെട്ടം എന്താഞീച്ച നല്ലൊർമയുണ്ട് മൂന്നട്ടം കളഞ്ഞിക്കണന്ന് സംശയം ഉണ്ട്
ആഹ്
അപ്പൊ ഇതൊന്ന് ഇത് ഇങ്ങനെ ആക്കിയാലോന്നൊരു പിന്തണ്ട് ഇമ്മി ഇപ്പീ ഇപ്പൊ വന്നീനി
ആഹ്
പ പോയ്റ്റേള്ളൂ ഇവിടുന്ന് അത ഞാൻ വൈകിയ വിളിക്കാന് ആ അപ്പൊ ഇമ്മ ഉ പറ നാപ്പിനൊന്ന് വരണ്ട്യലോ
ഉം ഉം ഉം നാപിന്നെക്കേ പണ്ടം കെട്ട അങ്ങനെക്കേ കളയൽ
ആഹ് ഇണ്ട് ക മുടി കുറച്ചാ നല്ല വന്നിക്കന്ന് കട്ടിള്ള മുടിയാ
ആഹ് ആഹ്
അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇങ്ങനെ തീരെ കളയേണ്ടന്ന ഒരു വർത്താനംണ്ട്
ഏഹ് ഇങ്ങനെയൊന്ന് പരീക്ഷിച്ചോക്കാലോ
ഓ നല്ല മഴിം ചോറോട്ടും കൂടെ അളാപ്പ പോകലണ്ടപ്പ നല്ല സുഖാല്ലെന്ന് മഴ എങ്ങനെ പെയ്യുമ്പോ പോം വിളിച്ച ഇങ്ങനെക്കെല്ലേ
ആ വാർക്കണിയിൽ നിന്നിട്ട് കാണണ്ടാവോ
ആഹ് അത്ഞങ്ങനെ പൊറത്ത് മുറ്റ സ്വിറ്റ്ഔട്ട് ക ഇറങ്ങിക്കയാണ് ആഹ് നൂറ്റത്തെല്ല ഒ ഒന്നാം നല്ലിലാണ് ഇങ്ങനെ
ആ ആഹ് ങ്ങളെ പേരന്റെ അടുത്തന്നെയാണല്ലോ ല്ലേ
ഇന്നാല് ഇന്നാ ശരിന്നാ
ആഹ് ആഹ് ന്നായിക്കട്ടെ